കേക്കണില്ലേ?
ആഹ് കേക്ക്ന്നുണ്ട്.
ഏഹ് എന്തൊക്കെ വർത്താനം?
ങ്ങനെ പോന്ന് നല്ല മഴയാ ഇവിടെ.
സൗണ്ട് കുറവ് ആണല്ലോ.
നല്ല മഴയാ ഇവിടെ.
എങ്ങനെ ആ പ്പൊ കേൾക്ക്ണ്ട്.
നല്ല മഴയാണ് ഇട
മഴയന്നല്ലേ എല്ലോട്ത്തും മഴ തന്നെ ഇന്ന് രാവിലെ തൊടങ്ങ ങ്ങിയത് തന്നെ മഴ മല
അതെ ഇന്നലെ ഇണ്ട് മഴ ഇന്ന് രാവിലെന്നെ ഉണ്ട് മഴ
ഉം രാവിലെ എണീക്കാനൊക്കെ മടിയായി മഴയാല്
അടന്നെ കെട്ന്നാരാന്ന് വിചാരിക്കുന്നല്ല
ആഹ് ആഹ് ഇന്ന് പിന്നെ കുട്ട്യാക്ക് സ്കൂളു ഇല്ല
ആഹ് അതെ എന്റെ മോന് സ്കൂളുണ്ട് ഇന്ന് ഇന്നലെ ഉണ്ടായിറ്റാ വെള്ളിയാഴ്ച ഉം. വെള്ളിയാഴ്ച ഉണ്ടാവലില്ല ശനിയാഴ്ച അതിന് പകരം
സ്കൂൾ ഉണ്ട്‌ലെ
ആഹ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോ സ്കൂളിലയക്ക്ണം വിടാനുണ്ട് നല്ല പണി ചായ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചു ചായ പിന്നെ കെട്ടിയോന് പോകാനേ. അവൾക്ക്പോവാനും വേണ്ടീട്ട്ണ്ടാക്കിനേ അപ്പോ അതിന്റെ ഒപ്പം തന്നെ കുടിച്ച്
എന്ത് കടി ഉണ്ടാക്കിയേ
കടി ദോശയും ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടാക്കീന് നിങ്ങളെന്താ ഇണ്ടാക്കി
ഞാൻ പൂരി ഉണ്ടാക്കി
പൂരിയോ ആ പൂരിക്ക് എന്തകറി ഉണ്ടാക്കി ബാജി
ഉ കെട്ടിയനടാ
പ പൂരിയ തോ മൈത പൂരിയോ
അല്ല ആട്ടപ്പൂരി ചപ്പാത്തിന്റെ ഉ ഹസ്ബൻന്റ് എന്തിന ജോലി
അതിന് ഈ വാർപ്പിന്റെ കോൺട്രാക്ട് വർക്കും കാര്യങ്ങളൊക്കെ എടുക്കണ പണിയ
ആഹ് ആഹ്
നിങ്ങൾതോ
അവന്റെ രണ്ട് മക്കള് എനിക്ക്
ആഹ് അഐ ശെരി
ആം മക്കളും ആഹ് മോള് പ്ലസ്റ്റു കഴിഞ്ഞ്
അതെയോ അത് ശരി
ആ മോന് പത്താം ക്ലാസില്
ആ കോളേജില് പോണ പോ പിന്നെ നോക്കില്ലേ കോളേജ് നോക്കില്ലേ
കോളേജ് അവൾ ക്ക് വിഷൻ പഠിക്കാന് ഇഷ്ടമുണ്ടായ പക്ഷെ നല് നാല് വർഷം പഠിക്കണ്ടെ പിന്നെ അവള് ഒരു കോഴ്സ് എടുത്ത്
അയ് ശരി എന്റെത്താന്റെ മോളിപ്പ ചേർന്നു അതാ ഞാൻ ചോയിച്ചേ
ആഹ് കോഴ്സ് എടുത്തിട്ട് ചെറിയ ജോലി കിട്ടീനി ഇപ്പം
തന്നെ
ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ഗ്രോഫി ഗ്രാഫിക് ഡിസൈനിംഗ്
ഗ്രാഫിക് ഡിസൈന അല്ലെ നല്ല സ്കോപ്പുള്ള ജോലിയാണ് കേട്ടോ
ആഹ് അതെ അതെ
ക്രമവും ഒക്കെ ചെയ്യാൻ പറ്റിയ ജോലിയാണത്
അതെ അതെ ഞാനിപ്പോ ചെറിയ ജോബില്കേയറിയിട്ടുണ്ട്
അയ് ശരി അടുത്തന്നെ
ആ കുറച്ച് ഒരു മണിക്കൂർ പോണം ടൗണില് ടൗണില്
ആ ടൗണിലാ
ഉം
ആഹ് ശരി
പിന്നെന്ത്
എന്നിട്ട് കുട്ടികൾ ചെറുതുണ്ട് എനിക്ക് നാലുമാസമായിട്ടൂള്ളൂ
നാലു മാസായ കുഞ്ഞാ മോനോ മോളോ
ആഹ്
മോ നോ മോള അത്
മക്കള് മദ്ദ്രസയില് പോയി
കട്ട് കട്ടാന്ന് സംസാരിക്കുമ്പോ ഹലോ ഹലോ സംസാരിക്കുമ്പോ കട്ട്കെട്ടാന്ന്
കേൾക്കണ്ടോ
ആഹ് ക്ലിയറാന്നില്ല കൊറച്ചു കട്ട് കെട്ടന്നു
നല്ല മഴ ഉണ്ട് അതുകൊണ്ടാണ്
ചെറിയ കുട്ടി ആണാ പെണ്ണ
ചെറുത് മോന് മൂന്നാണ് ഒരു പെണ്ണ് വലുത് മോള്
മോൾ എത്രയിൽ പഠിക്കുന്നു
അവള് എട്ടാ കസ്
എട്ടാം ക്ലാസ്സിലാണ്
ഉം ഉം ഇതിപ്പോ കുറച്ച് വൈകി ഒ ഉണ്ടായത് മറ്റെലൊക്കെ ചെറുത് ഇതിന്റെ നേരെ മ
അതെയാ നിർത്തിയ
നിർത്തിയിട്ടില്ല ഇഷാനി ഇങ്ങനെ ആഹ് സേഫ്റ്റി ഉണ്ട് അല്ലാതെ അങ്ങനെ നിർത്തിയിട്ടില്ല പിന്നെ പ്രസവമായപ്പോ പിന്നെ
അതെ
നമ്മള്
അതെ അതെ ആഹ്
മ് പിന്നെ ഒക്കെ എങ്ങനെയെങ്കിലും കിട്ടിയാൽ പിന്നെ നമുക്ക് പ്രശ്നം ഇല്ലല്ലോ ഇപ്പം ഇല്ലാതങ്ങെ പോയാലും മതി
അതെ അതെ മ് ഇത് പിന്നെ പണിയിപ്പോ ഇല്ലിപ്പ നിർത്തി അഹ് അതിനേഷം ആയിട്ടേല്ല ഒരു കുട്ടി വേണോന്നുണ്ടായിരുന്നു പിള്ളേർക്ക്
ആഹ്
ആഹ് അതെ അതെ
ഞാനും വിചാരിക്കും അത് അല്ല നമ്മള് പിന്നെ പ്രസവമൊക്കെ നിർത്തിയാലും പല രോഗങ്ങളും ഉരവേദനയും ഒക്കെ ഇണ്ടാവണോരില്ലെ ഇപ്പൊ അപ്പങ്ങനെ പറയാണ് പറയുന്നേ തന്നെ അങ്ങനെയാ കത്തി തൊട്ടാ പിന്നെ കഴിഞ്ഞീന്നാ പറയല്
അതെ
മ് ഇതുവരെ അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ ഇല്ല പണി കഴിഞ്ഞില്ല പ ണി ഇന്ന് കല്യാണം ഉണ്ട് അപ്പൊ പിന്നെ ഉച്ചക്ക് ഒന്നും ഉണ്ടാക്കും വേണ്ട ണ്ട പിന്നെ സ്കൂളുകളിലൊ
കല്യാണാരുത്
ഉപ്പാന്റെ മോൾടെ കല്യാണമ അപ്പൊ വീട്ടിക്ക് പോണം ഇപ്പൊ പോവും നാളെ നാളെ കല്യാണന്നയിന അപ്പോം നമുക്ക് വല്യ ഒന്നുല്ലേ നളെ ഒക്കെ ഓഡിറ്റോറിയത്തിൽ കല്യാണം
ആഹ് മുമ്പ് മുമ്പേ ഉണ്ടല്ലോ പെൺകുട്ടിന്റം ആൺകുട്ടീന്റെം പെണ്ണിന്റെയാ ആണി ആഹ്
മ് രണ്ടീസം മുന്നേ പോവണ്ട്യാൾക്കാരാ ഞങ്ങക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ പോയില്ല
ഹസ്ബൻഡ് വരൂല്ലേ
ആഹ് വൈന്നേരം വരും ഞങ്ങള് അയിന് കാക്കൂല പണിക് പോയാണ് ഞങ്ങളൊരു മദ്രസ തന്നെ ഇവിടുന്ന് പോണം വെച്ചാട് നമ്മളെ വീട്ടില് കല്യാണ ഇണ്ടാകുമ്പോ വേറൊരു ഇത് തന്നെയല്ലേ
അതെ അടുത്താകുമ്പക്ക് ഞമ്മക്ക് മുമ്പ് മുമ്പ് ദിവസേ പോകണ്ടേ രണ്ടു ദിവസം മുമ്പ് അതെ അതെ
അതൊക്കു സുഖായൊപ്പോ
അതൊക്കെ രസിനുണ്ട് ഇപ്പൊ നമ്മുക്ക് പോകാൻ കഴിയൂല്ല അങ്ങനെ ഞാൻ കുറച്ചൊന്ന് വിട്ട് അല്ലെങ്കിൽ പിന്നെ ഇവൻ ചെറുതും കൂടായപ്പൊ ഓന് പനിയും കാര്യങ്ങളൊക്കെ ആയിപ്പോ മുന്നേ ഓടി പോയി ട്ട് കാര്യില്ല ഓനോഅവിടിം ഇവിടിം നിർത്താനും കഴിയൂല വെച്ച്
അതെ പനി കൊറലും കൊറവ്ണ്ടോപ്പോ?
ഉം പനി ഇന്ന് സുഖണ്ട് ഇന്ന് ഇന്നലെ ഡോക്ടെ കാൺച്ച് മര്ന്ന് കൊട്ത്തപ്പം ഇന്നൊരു മാറ്റണ്ട്. അതാണ് കോള് ഇങ്ങളെ കോള് കയിഞ്ഞോ?
ഇല്ലാന്ന് കഴിഞ്ഞില്ല.
പർഞ്ഞപ്പോ നല്ലെള്പ്പെനില്ലേ
ഏഹ്
പർഞ്ഞപ്പോ നല്ലെൾപ്പന്യാറ്യ
അതെ
തീരണ്ടെ ആളെ കിട്ട്ണുല്ല നല്ല രസണ്ടെതായാലും
നിങ്ങൾത് കഴിഞ്ഞോ?
ഇല്ലടാ ഞാനാകെ നാലാമത്തതേകാരം. അതെന്നെ ഇന്ന് ഇപ്പം ഇന്ന് വടിര്ന്ന് വിൾച്ചതാ.
അതെയാ ന്നൻ്റെതും അങ്ങനെ ന്നെ കൊ കൊർച്ച് ആരുല്ല വര്ന്നില്ലാരും
ഇന്ന് ഞ് തെരക്കായി ഇഞ്പ്പോ നാളെ വീട്ടിലല്ലേ തെരക്കോണ്ട് തെര്ക്കെകാരം
ഇന്നൊര് ഒര് ക ഇത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി ഞമ്മക്ക്
ആഹ് നോക്കട്ടെ ഞാൻ ഫ്രീയാണെങ്കി ഞാ മെസ്സേജയക്കണ്ട്.
ആഹ് ഏയ് മെസ്സെജയച്ചോ ഞാന് അപ്പൊ ഫ്രീ ഉണ്ടെന്ന് ഞാൻ പറ്യാം ഇപ്പൊ നിങ്ങൾക്ക് കല്യാണത്തിന് പോവാൻ നല്ല തെര്ക്ക്ണ്ടാവും അല്ല
എങ്ങനെ
കല്യാണത്തിനെല്ലാം പോവുമ്പോക്കെല്ലാം തിര്ക്ക്ണ്ടാവുന്ന്.
കല്യാണത്തിന്റെ എങ്ങനെണ്
പോവുന്ന സമയത്ത് തെര്ക്ക്ണ്ടാവുന്ന്
ആഹ് കല്യാണത്തിന് പിന്നെ ഞമ്മളവടെത്ത്യാ പിന്നെ എല്ലാരും കൂട്യല്ലേകാരം അപ്പൊ പിന്നെ ഫോണ് മ്മക്കും പിന്നെ അമ്മള് വർക്കെയ്യു ന്നല്ലല്ലോ കള്യാക്കു എല്ലാരും പ്പ വിളിച്ചാണ്ട് എന്നൊക്കെ പറഞ്ഞാലേ ട്രോളല്ലേ ഇക്കാരം
പിന്നെ ഞമ്മളൊരിത് എഹ് വേണ്ടീട്ട് ഞമ്മ
ഹതാണ് ഇന്റെ കെട്ട്യൊനൊടെന്നെ പർഞ്ഞിട്ട് കെട്ട്യൊൻ വെറ്തെ കള്യാക്ക്ണ്ട്.
എഹ് എന്തേ സ്വർണ പ്പ വിറ്റാ
ആഹ് അതാണ് വെറ്തെ ഓൽക്കെന്തേം കിട്ടല്ലേ വാണ്ട്യേ
ചൊമ കൊർഞ്ഞിട്ടാലോ നിങ്ങളെ
ചൊമെണ് ചൊമെണ് പ്പൊ പന്യൊക്കെ മാറിപ്പോയിണ് ചൊമെണ് കൊറയാത്തത്. അത്ങ്ങട്ട് അമ്മള് സംസാരിച്ചോണ്ട്ക്ക്മ്പോ ങ്ങട്ട് വന്നാ പിന്നെ മാറെല്ല
ആഹ് ചൊമക്ക് മര്ന്ന്ണ്ടായിട്ടെ കുടിക്കാൻ
ഞാനിങ്ങനെ പറിം എത്ര കുടിച്ച്ണോ കാപ്പിട്ട് കുടിച്ച് അതൊണ്ടൊന്നാട് മാറി പോണ്ടേ
തെടക്ക് വെരും ഇന്ന്പ്പോ ഒന്ന് തലനൻച്ച് ഇന്നലിം പിഞ്ഞാനൊന്നും തലൻച്ചില്ല.
ഉം
ഉം പറിം പണ്ടൊക്കെ അമ്മളെത്ര മഴ കൊ ണ്ടാലൊന്നും ഒരു പ്രശ്നൂലെനി അമ്മക്കൊന്നും
അതെ യതെ ഇപ്പൊ പണ്ടത്തെ മര്ന്ന് പിടിക്കുന്നുല്ല. പണ്ടത്തെ മര്ന്നും പിടിക്കുന്നില്ല ഇപ്പൊ പണ്ടത്തെ മര്ന്നും പിടിക്കുന്നില്ലാല്ലേ ഇപ്പൊ പണ്ട് ചുക്ക് കാപ്പി അത് തും പണ്ടത്തെ മര്ന്നായാലും ഇപ്പൊ പുടിക്ക്ന്നില്ലാല്ലെ
ആഹ് അതാണ് ഞാൻ പറയ ഇ പണ്ടൊക്കെ എന്റെപ്പച്ചി ഒര് കൊരെൻ്റൊരു പൊടി ണ്ടാക്കി തര്ല്ണ്ടായ്നി അത് മാ അത് മാത്യേനി അയ്‌മെലെന്നെ എല്ലാം മാറി മാറിപ്പോവല്ണ്ടായ്നി
ഇപ്പൊ അതുകൊണ്ടൊന്നും കാര്യല്ല
അതെ അതെ
നമ്മളെ നമ്മളെ തടിന്റെ പ്രശ്നമാണ് ഉം പിന്നെ കാലാവസ്ഥ അങ്ങനെയല്ലേ ഇപ്പൊ മയിനം വെയിലും
ഉം മഴ ഉണ്ടായിട്ടേ ഇല്ലാലോ ഇപാവശ്യം മഴ കുറവല്ലേ
മഴ കുറവാല്ലേ ഇല്ലേ മഴേന്നെ അത്ര വെല്ല്യെ വള്ളല്ലെ മഴോന്നല്ലല്ലോ ഉ അങ്ങനെ കോരി ചൊരിയുന്ന മഴയൊന്നുമല്ല അങ്ങനെരു മഴ
അതെ ജൂണില് മഴ അങ്ങനെ വന്നിട്ടേഇല്ലാലോ
ഇല്ലല്ല മഴപ്പളാ പിന്നെ കുറച്ചന്നെങ്കിലും തുടങ്ങിയത്
വന്നത് അതെ അതെ ഇപ്പോ പണിയൊക്കെ ഒരുങ്ങിട്ട് പോവാ എന്തല്ലോ കല്യാണത്തിന്.
ആഹ പണി പണി വേഗം ഒതുക്കി വെച്ചിട്ട് ഇന്ന് ഫുഡ് ഒന്നും ഇണ്ടാക്കണ്ട പെ- പെട്ടെന്ന് ഇടുന്ന് കഴിച്ചിലാവാ നോകാ അവിടെ എല്ലാരും അപ്പൊ ഞാനന്നെള്ളു എത്താത്
നീ പനി ആയത് കൊണ്ട് പോയിട്ടുണ്ടാവല
അതെയ ഏട്ട ഏട്ടത്തി അനിയത്തില്ലണ്ടോ?
ഒര് ഏട്ടത്തി ഉണ്ട് പിന്നെ രണ്ട് നാത്തൂമാരുണ്ട് പിന്നെ ആങ്ങളാരൊക്കെ- എല്ലാർക്കും വേ ഞങ്ങള് അങ്ങട്ട് എത്ത- രസല്ലേ പിന്നെ എളാപ്പാര മക്കളും ഒക്കെ കുറ ഞങ്ങള് കുറേ പെൺകുട്ടികളുണ്ടേ
അതെയാ അപ്പൊ നല്ല രസണ്ടാവും.
ആഹ നല്ല രസണ്ടാവും എന്നാൽ ശരി പത്തെ പതിനേഴ് ആയിട്ടോ.
ശരി ഓക്കെ ഓക്കെ
എന്ന ശരി